ഹലോ ആഹ്
എന്തായ് ആഹ് കേക്ക്ണ്ട്
ഉം
മോന് ഉറങ്ങിയാ
ഇല്ല ഇതാ ഇവിടെ നടക്ക്ണാ ഓനി ഇഞ്ഞ് ഉറങ്ങേ ഓൻ നേരെം പത്തണിയ ആവുമ്പോളല്ലേ നീച്ച്
ഏഹ്
ഇനിയിപ്പ ഫ്രിഡ്ജില് കുറച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടേനി ആക്കെ തിന്ന് ഇപ്പൊ നീച്ച വന്നാണ് എന്റെ അടുത്തക്ക്
ആഹ് പണിയ ചോ ചോറ്ന്നാ
ഇല്ല നിങ്ങള്ന്നോ
ഏഹ് ഇല്ലേ നിന്നിട്ടില്ല എന്ന ഇപ്പൊ നക്കെ കഴിഞ്ഞു അടെരിക്ക ആഹ് അവരൊക്കെ പോയി
ഉം സ്കൂളത്തെൊക്കെ വർക്കൊക്കെ എങ്ങനെ ഇണ്ട് ഇപ്പ വൈകുന്നേരം ആവുമ്പോ കൊറെതിയേ
ഏഹ് ആകെ അതേ ഉള്ളൂ
എന്താ ചെയ്യല് വൈകുന്നേരം നോക്കലാ
ആഹ് വൈകിട്ട് വന്നാലും ചിലപ്പോ കൊറച്ച് പേരൊക്കെ ഇരിക്കും പിന്നെ മടിയാണ് പിന്നെ രാത്രി തന്നെ മിക്കവാറും ഇരിക്കാറ് വന്ന പടന്ന ഇരിക്കൂലാരും
ആഹ് വന്നതാടെ ഇരിക്കൂല ഇവിടെ ചുറ്റും വീടുകള ആയോണ്ടേ അടുത്തന്നൊക്കെ കുട്ടികള് വരും കളിക്കാന് അപ്പൊ പുടിച്ച് നിർത്തി യിരുത്തല ഞാന് കൊറച്ചേരൊന്ന് കളി റ്റം വിടും ന്നട്ട് പിന്നെ ഒരു ടൈം പറഞ്ഞിട്ട് വീട്ട്ക്ക് കേറ്റും കുളിപ്പിച്ചാണ്ട് ഉം രാത്രിയാവുമ്പോ പിന്നെ മദ്രസത്തും സ്കൂഴത്തും വല്ലും ഇല്ലേ പഠിക്കാന്
ആഹ് അതന്നെയ ബുദ്ധിമുട്ട എല്ലർക്കും അങ്ങന പിന്നെ കൊറേ പർക്ക് പിന്നെ കുറച്ചുമെ അവക്ക് ഉറക്കം വരും
ആഹ് മദ്രാസൽ പരീക്ഷയാണ് പരീക്ഷ ആവാനായി
ആഹ് പതിനെട്ടാം തീയതിറ്റാ പരീക്ഷ തോണുന്നുണ്ട്
ആഹ് പതിനെട്ടാം തീയതി പരീക്ഷ അതുകൊണ്ട് പിന്നെ ആദ്യമല്ല നോക്കണ്ടേ രാത്രി ഞാൻ പിന്നെ മദ്രസ മാത്രം വായ്പിക്കല
ഏ ആമ്മടപ്പം എന്ന് രണ്ടും കണക്കന്നെ കൊറാച്ചൊക്കെ കഴിഞ്ഞ രാത്രിക്ക ആ പോ പിന്നെഅവർക്ക് ഒറക്കം വര്ല്ലും
ആഹ് അതന്നെ ഇവട ഒറക്കം വരണ സ്വഭാവല്ല്യ ട്ടോ
ഏ
എത്ര നേരും കുത്ത്ർക്കും അങ്ങനെ കള്ച്ച് കള്ച്ച് ഫോണും ഉം ചോയിച്ചാണ്ട് തലട്ക്കും ഒറങ്ങാ പിന്നെ ഉന്തി വേണം
ഇവടെ മോന് നേരം വെഴുകും ഒറങ്ങാ മോൾക്ക് വേഗം ഒറക്കം വരും
ആഹ് ഈ ച്ചേ ഓരോരുത്തർക്കും ഓരോ ചേലാണ് എന്നും ആ ടൈമിൽ ഒറങ്ങ്‌ണോല് താന ഒറങ്ങും
ആഹ് അതെ അതെ അതെ
ഇവിടെപ്പം മോൻണ്ടായരേ പിന്നെ ഓന്റെപ്പര കളിച്ച് നേരം കളിണായോടയ് ഇന്ന് ഞാ ഒറങ്ങൂല
ഏ അതന കളിക്കാൻ ആള കിട്ടുമ്പോ അവര് ഒറങ്ങാ ടൈം പിടിക്കും
ആഹ് ഇങ്ങള് എന്താ മീഷോന്നൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസിയല്ണ്ടേ
ഡ്രസ്സ് ഓൺലൈന്ൽ പിന്നെ അങ്ങനെ പർച്ചീസ്ഇയ്യലിയ പിന്നെ സാധനം മീ ശോന്ന് ഓരോന്ന് ഓഡ്ർ എയ്യും നമ്മളേ വീട്ടീക്ക് ആവശ്യള്ള നങ്ങളൊക്കെ ഡ്ര ഇത് കാര്യണോ ഓൺലൈൻ ചെയ്തിട്ടില്ല
ഉം ഞാനിപ്പോ കൊറെ ഒക്കെ ഇങ്ങനെ മീഷോലും ഇൻ ഇതിലൊക്കെ ചെയ്യല്ണ്ട് മ്മളെ ഇൻസ്റ്റേലൊക്കെ ഓരോ പേജ്കൾ ഇണ്ടാവൊല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അയ്ലൊക്കെ നല്ല ഡ്രസ്സ് കിട്ടൊല്ലോ ഷോപ്പ്ന്ന് കിട്ട്ണേനാട്ടിലും റയ്റ്റ് കൊർഞ്ഞാണ്ട് ഷോപ്പിലൊക്കെ എന്താവല പാർട്ടി വേർനൊക്കെ മുവ്വായിരം നാലായിര ഉർപ്പെക്കെ കണക്കാര്ക്കും ഓൽക്ക് ഉം ഓൽക്കത് എറക്കുമ്പോ ആ പറഞ്ഞ പൈസകേക്കും കസ്റ്റമർന് കൊടുക്കുമ്പോലേ ഓൽക്കില്ല ലാഭോള് കൂട്ടും
ആഹ് അതെ അതെ
അങ്ങനേണ് അമ്മാ റയ്റ്റ് കൂട്ണതയ് ഉം പിന്നെ പിന്നെ പണ്ടൊക്കെ ഇജാ ഈ ജാബൊക്കെ പലേ ടൈപ്പ പ്പം ഷിമ്മർ ഹിജാബും മറ്റേ ജെയ്സിം അങ്ങനൊക്കെ ആയിട്ട് അയ്നൊക്കപ്പ നല്ല റയ്റ്റ് ആണല്ലോ ഇപ്പൊ മഴേ ആ പഴേ ഷോളിനൊക്കെ ഇപ്പ നൂർപ്യക്ക് കിട്ടും ഉം ഉം അതാണേ ഇപ്പാർക്കും മാണ്ടാണോ ഷിമ്മർ മതി ഉം ഇങ്ങളൊക്കെ യൂസി യ്യല്ണ്ടോ
ഇല്ല ഞാനങ്ങൻത്ത യൂസിയ്യാറില്ല പൊതുവേ പിന്നെ അന്നനെ എങ്ങനെ ടോപ്പൊക്കെ ഇട്ക്ക്മ്പോ ആഹ് ചുരിദാർടും ചുരിദാറന്നെണ് ഇടല് കൂട്തലും പിന്നെ ടോപ്പ് ഇട്ക്കുമ്പോ അങ്ങനെ വാങ്ങാന്നല്ല
ആഹ് ആഹ് സപ്രറേറ്റ് ഇടുക്കുമ്പം ചുറ്റാനൊക്കെ ഷിമ്മർ നല്ലതാട്ടോ തലേ നിക്കൊക്കെ ചെയ്യും രണ്ട് തരം ക്ലോത്ത്ണ്ട് തലേ നിക്ക്ണതുണ്ട് നിക്കാത്തുണ്ട് അത് നല്ല വെലൻ്റെ വാങ്ങുമ്പോ നിക്ക്ണത്ണ്ടാവും അല്ലാത്തേ ഒരു വെൽസോലണ്ടാവും ങ്ങനെ
ആഹ് ഏ യ്യാ ചിറ്റ്ങ്ങനെ ഉം കുച് ഇത് കുത്തോ
ആഹ് പിന്ന് കുത്തൂല ഏ ഏ പിന്നുത്തൂല കാരണ അങ്ങ് പിന്ന് കുത്തിയാപ്പ ഷാളൊക്കെപ്പാ വേ എരപ്പാവും ആയോട് ആ വാഗം മാത്രങ്ങനെ കുത്ത്യല് അങ്ങനണ്ട് ചുറ്റിടല ഒര് മുട്ട് സൂചി കുത്തും ഉം
ഞാനാ പിന്നെ അങ്ങനെ കുത്തല് നി ഇതാക്കലില്ല
ഉം ഗോൾഡൊക്ക ഇണ്ടോ സ്വർണത്തിൻ്റെ ഒക്കെ വെലന്താലേ അതന്നെ ഒത്ത് മാങ്ങി കൂ ട്ടാനൊന്നും നേരല്ലല്ലേ മാങ്ങി ന്തേലൊന്ന് വാങ്ങാന്ന് വിചാരിച്ചാണ്ട് ഞാനൊക്കെ ങ്ങനെ ഇട്ത്തെക്കും എവടെ അ അത് പിന്നെ വേറെന്തേ ആവശ്യത്തിനാണ്ട് തിരിഞ്ഞണ്ട് പോകും
അതാന്നെ എല്ലാരവസ്ഥ അങ്ങനെക്കെ തന്നെ
ആഹ് കുറീലൊക്കെ കൂടല്ണ്ട് ഇങ്ങള് കുറീലൊക്കെ കൂടേണ്ടോ?
ഇല്ലെല്യ, ഞാന് ഒരു തുപോലെ ഒരുപ്രാവിശ്യറ്റെ കൂടീന്ന് കൊറേ മുന്നേ ഇപ്പ അടു
ആഹ് ഞാന്ങ്ങെനെ കുറീലൊക്കെ കൂടിയാണ്ട്ന്നെങ്ങനെ വീടൊക്കെടുത്ത് ഹസ്ബൻ്റ് ന്നേ ഒരുസ് സഹായാവുല്ലോ, ഹസ്ബൻഡ്ങ്ങെനെ പൈസ അമ്മളെ കയ്യ് തരുമ്പോ ആഹ് അമ്മളേന്ന് വേം ചെലവാവും കുറീന്നാവുമ്പം പിന്നെ ഒരുമിച്ചൊരു സംഖ്യ കിട്ട്വല്ലോ
ആഹ് അയ് ശര്യാണ് പ്പൊഔടെ വീട്ടിലാരാള്ളത്
വീട്ടില് ഞാനും ഹസ്ബൻ്റും കുട്ടൊളന്നെള്ളൂ ഉം തറവാട്ട് വീടൊക്കെ മുന്നില് നേരെ മുന്നിലന്നേണ്
ഏഹ് ആരൊക്കെണ്ടപ്പൊ
എളച്ചമ്മാരൊരൂ ഏഴാൾക്കാര്ണ്ട്. രണ്ട് നാത്തൂമ്മാര്ണ്ട്
ഇയ്യാണപ്പൊ മൂത്തത്
അല്ല ഞങ്ങള് രണ്ടാമത്താ മൂത്തത് വേറെണ്ട് തൊട്ടടുത്തന്നെ വീട്
ഏഹ് അപ്പം മിനിമം പത്ത് പതിനൊന്ന് മക്കള്ണ്ട് ലേ
ഉം പിന്നെ പേരകുട്ട്യാളെന്നെണ്ട്പ്പൊ ഒമ്പത് പത്തെണ്ണം
ഏഹ്
ഉം എളച്ചമ്മാര്ത് കല്യാണോ മിന്നല്ലേ ഇഞ്ഞിയുണ്ട് രണ്ട് മൂന്നാൾ മൂന്നാൾത് കയ്യാന്
ഏഹ്
ഒന്ന് ചെർതാണ്. ആഹ് ഞങ്ങള് രണ്ടാളും മാറി മൂ മൂത്തതും ഞാനും മാറിട്ടൊള്ളു പിന്നെ ഒരാള് മാത്രേ തറവാട്ടിലൊള്ളൂ. രണ്ടാൾത് നിക്കാഹും തൊക്കെ കഴിഞ്ഞിട്ടൊള്ളൂ. ന്നി ഓം വന്നിട്ട് സെപ്തംബറിലൊക്കെ കല്യാണംണ്ടാക്കണം വീട് പണിയാണ് ഞങ്ങളെ തറവാട്ടില്. ഉം മാർബോണൈറ്റ്ട നെല ടാന്. പണ്ട് ഓടേനി അത് അട്ക്കള മാത്രം. ബാക്കിള്ളൊക്കെ വാർപ്പാണ്. പ്പാ കിച്ചണ് മാത്രം. ഒന്ന് ഓട് പൊൾച്ച് വാർപ്പാക്കി, നെലക്കൊന്ന്. പയേ നെലള്ളതൊക്കെ പൊൾച്ച് പുത്യേതാക്കാണ്. കല്യാണാവുമ്പോത്തിനും ഉം ങ്ങള് നെലൊക്കെട്ട്‌ണോ?
ആഹ് ഇല്ലല്യാ.
ഏഹ് വീട് പണി കയ്യാറായില്ല?
ഇല്ലല്യ വീട്പണിഒന്നും ആയിട്ടില്ല.
ഏഹ് അപ്പൊ തറവാട്ടിലാ ഇള്ളത്?
ആഹ് ആഹ്
ഏഹ്.. എന്തായി തഎന്തേലും നോക്ക്ണ്ടോ പണികള്?
ഇല്യാ.. ഉം ന്ന് ഇല്യാ. ഒന്നും നോക്കിട്ടില്ല. ഞങ്ങളെന്നെ ബടെ ഞാനും ഹസ്ബൻഡും മ്മിം തന്നെള്ളൂ മൂ
ആ ഏ ന്നാ പിന്നെ ങ്ങൾക്ക് ആ പെരന്നെ പൊൾച്ച് പണിതാ മത്യല്ലോ ല്ലേ?
ആഹ് ആഹ് അതന്നെ.
ഉം
പിന്നെ വടെ രണ്ടാൺകുട്ട്യള് മാത്രള്ളൂ പെൺകുട്ട്യളൊന്നുല്യ
ഏഹ് -
ഉം
അപ്പൊ പിന്നെ അവിടെ ഓട് വീടാണോ?
അല്ല അല്ല
ഏഹ് വാർപ്പിന്റെന്നെ ആ അപ്പ പിന്നെ ഇന്നി ഐമൽ പണിട്ക്കാനൊള്ളൂ ലെ
ആഹ് ആഹ്
ഉം
പിന്നെ അൻകാര വീട്ടിൽ ആരൊക്കെണ്ടവിടെ?
ഇൻക്ക് ഇന്റെ വീട്ടിൽ ന്റെ ഒരാങ്ങളി ഞാനന്നെ ഉള്ളു പിന്നെ ഉമ്മീപ്പിണ്ട്.
ആഹ് ആഹ് ആങ്ങളെന്റെ കല്യാണം കഴിഞ്ഞ?
മലേഷ്യയിലാണ് ഇല്ല കല്യാണം കയിഞ്ഞില്ല. ഇരുപത്തിമൂന്നായസായിട്ടൊള്ളൂ നോക്ണ് ആയില്ല അയിന് മൂത്തോല് കൊറേ ഇണ്ടെ ആഹ്
എഹ്
കസിൻസ് ഒക്കെ വേറിം തോ ഓനകാട്ടി മൂത്തോലുണ്ട് കഴിഞ്ഞി ട്ടില്ല അവിടെ എവിടെ നല്ല കുട്ടിയാള്ണ്ടോ? അതെ അങ്ങനെ പാവപെട്ട. കുട്ടാൾ ഏതേലും കല്യാണം ശരിയാവാത്ത ഏതേലും ഒക്കെ ഉണ്ടോ ചോയ്ച
ആഹ് പെൺകുട്ടികളെ കിട്ടാനാണ് പണിപ്പ.
അതന്നെ എല്ലത്തിനും പഠിക്കാണല്ലോ?
ഉം അതാ ഇപ്പൊ എല്ലാർക്കും പഠി പ്പടി ക്കാന്ള്ളെ പഠിക്കണം പഠിക്കണം ന്നുള്ള മാത്രള്ളൂ
ആഹ് പഠിക്കണം പഠിപ്പ് വാണ. അയിന്റെ എടേല് പിന്നെ ഇതുംമാണല്ലോ ഉം അതൊണ്ട് പോ ചെക്കമാർക്കൊന്നും പൊ പിന്നെ കുട്ടിയാളെ കിട്ടാനില്ല.
അതെ പിന്നെപ്പ എല്ലാരും പ്രേമിക്കലും ഇതൊക്കെ അതൊക്കെ തന്നല്ലേ ഒള്ളു.
അതന്നെ ഇന്റെ കൂട്ടത്ത്ള്ള ഫ്രണ്ട്സാൾതൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടോ ഞാൻ വിചാ രിക്കും ഇവർക്കൊക്കെ എങ്ങനെ പെണ്ണിട്ടിയത് നോക്കുമ്പോ എന്തെങ്കിലും വള്ളിയും പുള്ളിയൊക്കെ ആയിരിക്കും.
ആഹ് അതന്നെ തന്നെ അയ് ശെര്യ
ഉം അവിടെ ആഹ് വാത്തൊന്നും ഇല്ലല്ലേ ഇങ്ങള അറിവില്ലൊന്നു.
ഇല്ല ഇല്ല ഇവിടെ പ്പവിടെ ഈ ഭാഗത്തൊന്നുംല്ല.
ഇന്ന് ഞാൻ പറഞ് ബിരിയാണിയെന്നീ വസ്ബന്റ് പിന്നെ വണ്ടീന്ന് പോയ പ്പോ അങ്ങനെ കോണ്ടോന്നീനി അപ്പോ അയ്ക് ഇനി കുറച്ച് ഗ്രേവി ഉണ്ടാക്കാ വിജാര്ച്ചി ഇങ്ങനെ ചിക്കൻ്റെ
അഹ് അഹ് ആഹ്
മ്മ് അത് ഫ്രീസർൽണ്ട് അപ്പോ നീ ഹസ്ബൻഡ് ണീച്ചില്ല വണ്ടീന്ന് നാലര ആവുമ്പോ വന്നതാ രാവിലെ അപ്പോനി ണീക്കുമ്പോ അത് ഫ്രീസർന്നെട്ത്ത് ഓവൻൽട്ട് ചൂടാക്കണം
ആണോ ആഹ്
മ് അല്ലെ മറ്റെ കുക്കറില് വെവ് കറക്റ്റ് ആണ് ബിരിയാണി കുക്കർൽട്ട് ചൂടാക്കിയ പിന്നെ ചിലപ്പ ഇനീ ഒന്നൂടി വെവല്ലെയ്യ ഓവൻല്ട്ടാ പിന്നെ കറക്റ്റ് വെവ്ല് കി ട്ടിയോളും മ് ചൂടോടക്കന്നെ തിന്ന ച്ചട്ട് ചട്ടിയിൽട്ട് ചൂടാക്കുമ്പോം ഫ്രൈ പാനില് കുറെ ആഹ് പറ്റി പിടിക്കൂല്ലെ
ആഹ് അത് വെണം അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അത് പിന്നെ അടി കരിഞ്ഞു പോവും
മ്മ് അതുകോണ്ട് പിന്നെ ഇങ്ങനെ ആക്കല ഞാനിപ്പോ ഈ ബ്രോസ്റ്റ് ഒക്കെ കോണ്ടന്നാൽ പിറ്റന്നെക്ക് ഫ്രിഡ്ജിൽ വെ കുറെച്ച് തണുപാണെന്നുണ്ടെങ്കില് ഓവൻൽ വെച്ചാല്
ആഹ് അതന്നെ അതന്നെ
ങ്ങള് കെക്കോ
ഇല്ല്യ ഇവ്ടെ പിന്നെ അതോന്നുല്ല്യ അപ്പോ കെക്ക് ഇതുവരെ ഉണ്ടാക്കിട്ടോന്നുല്ല
കുടിര്ക്കൽന് ഇങ്ങനെ ഫ്രണ്ട്സുഒൾ കോണ്ടെര്ന്ന ഹസ്ബെന്റിന്റെ ഫ്രണ്ട് സ്ൾ കോണ്ടോന്ന അല്ലെങ്കി ഇപ്പ അമ്മളും അതൊന്നും മാങ്ങൂല്ല
ഞാനുംപ്പോ ഇതന്നെ കെക്ക് ഉണ്ടാക്കണം എന്നോക്കെ വിചാരിക്കും പിന്നെന്താണ് ഇണ്ടാക്കണം ന്നോക്കെ വിജാരിക്കും പിന്നെ അയിന്ള്ള വല്ല സാധനങ്ങൾല്ലിയാതെ അതു കാരണം പിന്നെ ന്നമ്മക്ക് വല്ലാണ്ട് മെയ്ന്റ് ചെയ്യൽ
ആഹ് കെക്കുണ്ടാക്കാണെന്നുണ്ടെങ്കിലെ നമ്മള് ഓവന് വെണംന്നില്ല ആവീല് ഇതാക്കിയാ മതി ബെയ്ക്ക് ചെയ്താ മതി മ്മ്
സാധനൻങ്ങൾക്കും വല്ല്യെ റെയ്റ്റ് ഒന്നുല്ലട്ടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപതുർ പം ഏഹ് മുന്നൂറുപ്യേകൊക്കെണ്ടെങ്കില് കറക്റ്റ് തെ പിന്നെ ഒര് ഒരു കിലോൻ
ആഹ് അതോക്കെണ്ടാവും ഞാൻ ഇന്നിട്ടിപ്പം ഡ്രീം കെക്ക് അങ്ങനക്ക അങ്ങനെ പിന്നെ പേൻ വൺ പാൻ കെക്ക് ഒക്കെ ചോക്ലെറ്റ് അങ്ങനക്കെ എന്തേലൊക്കെ ഇണ്ടാക്കാ അങ്ങനെക്കെണ്ടാ ക്കും ഇത്ര ആഹ് അങ്ങനെ ഇതുപോലെണ്ടാക്കി ഒര്റാശ്യം ഏഹ്
മ്പോള എറച്ചിപ്പോളൊക്ക ഇണ്ടാക്കിണ്ടോ
ആഹ് അതൊക്കണ്ടാക്കലിണ്ട്
ഉം ന്നാ ഓക്കെട്ടോ
ആഹ് ശരി ന്നാ ആഹ് ഞാൻ വിളിക്കണ്ട്